അതെ ഹലോ ആഹ് എന്തൊക്കെയാണ്?
സുഖം. കുഴപ്പൊന്നില്ല ഇങ്ങനെ പോണ്. അവിടെ?
ഉം സുഖാണ്. മഴണ്ടൊ അവ്ടെ?
ആഹ് ഇന്ന് ഭയങ്കര മയന്നെ. രാവിലെ മുതലന്നെ മഴേ. അവെടെ?
ഇവടിം മഴ ണ്ട ല്ല മഴേണ്. രാവിലെ എടക്കൊന്ന് നിക്കും പിന്നാണ്ട് പെയ്യാണ്.
ഏഹ്
ഉം
ഇന്നട്ട് ന്ന് പണിക്കോയില്ലേ?
ഓഹ് മഴണ്ട്. അയിന്റെ പ്രശ്നണ്ട്. മഴ മഴാണ് പിന്നെ വെള്ളിയാഴ്ചിയല്ലേ?
ആഹ് ആഹ് അതോണ്ട് പോയി.
ന നമുക്കൊന്ന് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഒന്ന് സംസാരിച്ചോ.
ആഹ് നമുക്ക് സംസാരിച്ചാ ന്നാ
ഉം ഉം കരണം ഇന്ന്പ്പോ പലപ്പോഴും സ്ത്രീകള് ഈ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോളേ സ്ത്രീകള്പ്പോ മുന്നോട്ട് വരണം സ്ത്രീകള് പല പദവികളും വേണന്ന് പർഞ്ഞാണ്ട് ഇന്ന് പല വിഭാഗം സ്ത്രീകളിൽ നിന്ന് ഇപ്പൊപറഞ്ഞാ ഫെമിനിസ്റ്റുകളായിട്ടും മറ്റു ആളുകള് സ്ത്രീ ശാക്തീകരണവുമായി മുന്നോട്ട് വെര്ണൊരു കാലഘട്ടണ് ഇപ്പോം അതുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കി അറിയാലോ പ്രിയദർശിനിഅർഞ്ഞാണ്ട് ബസ്സുകളിലൊക്കെ എന്താണ് സ്ത്രീ സംവരണങ്ങൾ ഏർപ്പെടുത്തി അതുപോലെ വോട്ടിന് സ്ഥാനാർത്ഥി നിൽക്കുന്നതില് സംവരണം അങ്ങനെ സ്ത്രീകള്പ്പം വി ദ്യാഭ്യാസപരമായിട്ടും നോക്കാണെങ്കി ഈ പണ്ട് കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒരുപാട് ആളുകളിപ്പോ വിദ്യാഭ്യാസത്തിലും മുന്നോ ട്ട് വരികയാണ് പണ്ടൊക്കെ സ്ത്രീകള് അടുക്കളയിൽ നിന്ന്ള്ള സ്ത്രീകൾ ഇപ്പ അരങ്ങത്തേ ക്ക്‌ന്ന് പറഞ്ഞ്കൊണ്ട് വിദ്യാഭ്യാസത്തില് പ്പോ ആൺകുട്ടികളേക്കാൾ പല കോളേജുകളിലും ഇപ്പൊ പെൺകുട്ടികളാണ് കൂടുതലും വെര്ന്നത് അറിയാലോ
ആഹ് ആഹ്
ഉം അപ്പോ അവര് ഇപ്പോ ശക്തീകരണം ശക്തീകരിച്ചുകൊണ്ടിരിക്കാണ് പണ്ടൊക്കെ സ്ത്രീകള്ന്ന് പറയുമ്പോഴേക്കും അത് അതിന്റെക്കെരു ഭാഗായിട്ടാണ് സ്ത്രീകൾ ഇപ്പോ വിവാഹത്തിന് പോലും സ്ത്രീകളെ കിട്ടുന്നില്ല കാരണം സ്ത്രീകള് പറയാണ് ഇൻക്ക് പഠിക്കണം കൂടുതല് പഠിക്കാണ് വേണ്ടിയേത് കാരണം ഓല്ക്ക് മുമ്പത്തൊരു പഴയൊരു ട്രോമ പോലെ അതായത് നമ്മുടെ ഉമ്മമാര് വെല്ലിമ്മമാര് ഒന്നും പഠി ചീല്യ അതുകൊണ്ടാണ് ഓല് ഓലൊരു പൈസ ഒരാവശ്യം വരുമ്പഴേക്കും അവരുടെ ഭർത്താക്കന്മാരോട് ചോദിക്കേണ്ടി വെരുന്നു അവര് ചിലപ്പോ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞമ്മള് സ്വന്തമായിട്ട് ഒറ്റക്കാലിൽ നിൽക്കണം ഒരു ജോലി നേടണം എന്നി ട്ട് മതി കല്യാണം എന്നുള്ള രീതിയിലേക്ക് മാറാണ് ഇപ്പോ സ്ത്രീകള് ചെയ്യുന്നത് കാരണം ഇതൊക്കെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗായിട്ടാണ് വെര്ന്നത്
ആഹ് അതൊക്കെ തന്നേണ് ഇപ്പ ഈ സ്ത്രീകളിപ്പോ ഞമ്മള് പ്പൊ ഞമ്മളെ പെരീ പ്പൊ പെരക്കര്നുംപ്പ അങ്ങനല്ലേ ഒരഹ് പഠിച്ചിട്ട് പിന്നിം പറ്റി പഠി ക്കാ പഠിക്കാർഞ്ഞിട്ട് ഞമ്മക്കിപ്പോതന്നെ പണി ഞമ്മള് കല്യാണം തെരീണ് ണ്ട് അത് ഓല്ങ്ങനെ വാണ്ടാ വാണ്ടാന്നൊക്കെ പറഞ്ഞിട്ടേയ് ഇങ്ങനെ ഒഴിവാക്കി വിടാണ് ഉം
ആഹ് അതാണ് അയ്ന്റെ പ്രധാന കാരണിതൊക്കേണ് സ്ത്രീകള് ഒന്നെങ്കീ ചെല സ്ത്രീകള് ഇഫ് ഫെമിനിസ മാശയം അവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ് കുത്തി നെറച്ചത്കൊണ്ട് അങ്ങനെ കുറേ ആള്കള്ണ്ട് പിന്നെ വേരൊര് ടീമ്ന്ന് പറഞ്ഞാ നമ്മക്ക് പഠിക്കണം പഠനാണ് മുഖ്യം അത്കൊണ്ട് പഠിച്ച് കഴിഞ്ഞിട്ട് മതി പിന്നെ അത് മാത്രോല്ല ഓൽക്ക്പ്പോ കല്യാണ അന്വേഷിക്കാണെങ്കി ഓൽക്കും വേണ്ടത് നല്ല പഠിച്ചൊരു പുതിയാപ്ലാ അങ്ങനെള്ള ഒരു ഭർത്താവ്ന്ന്ള്ള ഒരു രൂപത്തിലേക്ക് ഇപ്പൊ മാറിങ്ങോണ്ടിരിക്കാണ്
ഉം
ഓഹ് സ്ത്രീകളെ ഇത്തരത്തിലുള്ള ഒരു പ്രവണത വർദ്ധിച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ ഹാണ്ങ്ങള് ഇപ്പോ പല മേഖലയില്ള്ള ആളുകൾക്കുപ്പോ വിദ്യാഭ്യാസം കൊർഞ്ഞ് പോയാല് ആണ്ങ്ങൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയാണ് അതായത് ഇപ്പോ പ്പൊ ഒരാക്ക് ആകെള്ളത് പ്ലസ് ടു എങ്കില് ഓനെന്ത് നല്ലൊരു പെണ്ണിനെ കിട്ടുന്നില്ല വരു വധുവായിട്ട്ന്നാണ് ഇപ്പ അഥവാ ചെലെ കുടുംബം ഓഹ് ഇമ്മളെ തറവാട്കളൊക്കെ വല്ല്യ തറവാടൊക്കെ ആണെങ്കി ഓലെന്താ പറയേച്ചാല് അതായത് ചെൽപ്പോ അവിട്ത്തെ ഭർത്താവ് അതായത് ഭർത്താവായി വെരാൻ പോവുന്ന ആണിനെ പ്പോ വല്ല്യ പ്രശ്നണ്ടാവൂല്ല പ്പോ അവ്ട്ത്തെ കാരണവന്മാരെക്കെ പറിം ആഹ് പെണ്ണ്പ്പൊ അന്നങ്ങാട്ടിം പഠിച്ചതാണെങ്കില് ഇന്നാ ഞമ്മക്ക് വാണ്ടാന്ന്ള്ള രൂപത്തില് അതായെ സ്ത്രീകള് എന്നൊരു അടിമയായൊരു താഴ്ന്നു നിൽക്കണന്ന്ള്ളൊര് രീതീല് ജോലിയൊന്നും ഇല്ലാത്ത ആളുകളാ അങ്ങനേണ് കാരണവന്മാരെക്കെ ഏഹ് കാൺണത് ഇപ്പൊര് വിവാഹത്തിന്റെ കാര്യങ്ങള്ലൊക്കെ ക്ഷേ യഥാർ ത്ഥത്തിൽ പെട്ട ആണ്ങ്ങക്കാണ് ഇപ്പ അയിന്റെ അവസ്ഥ അറിയോള്ളു എന്താണ് പെണ്ണ് കിട്ട്ണില്ലാന്ന്ള്ള കാര്യങ്ങളെക്കെ
അയ്ന്റെ പ്രശ്നങ്ങള് നേരിട്ണവര് ശരിക്ക് ഞമ്മളാണ് ഞമ്മക്കാ ഇപ്പയ്ന്റെ ബുദ്ധിമുട്ടൊക്കെ വെര്ണത് ഓല് ഇങ്ങനെ ഓരോരോ ആഹ് പിന്നെ മന്തലീ മ പ്പവര്യാ എന്നിട്ട് അയ്ന്റെ പ്രശ്നങ്ങളൊക്കെ ഞമ്മള് ഞമ്മക്ക്പ്പെത്രേ പ്രശ്നങ്ങള് ഇണ്ടാവും ചെർപ്പം മുതലന്നെ ഇങ്ങനെ പണിട്ത്ത്ക്കാണ്ടും ഇങ്ങനെ പഠ്ത്തത്തില് ആഹ്
ഉം ഉം
ഞമ്മളീ മലബാറി ഭാത്ത് ഇല്ലോല്ക്കെ ഇങ്ങനെ പഠിത്തത്തിനേക്കാട്ടിം താല്പര്യം അധികവും പണിയിട് ക്കാൻ ചെറുപ്പം മുതലേ പണിക്ക് പോയി അങ്ങനെ ശീലാണല്ലോ അപ്പോൾ ഉം വിദ്യാഭ്യാസം പഠനോക്കില്ലെ രണ്ടാണ് ആദ്യം പണിട് ക്കാ കായിണ്ടാക്കാ അതാണ് ഒന്നാമത് അതന്നെ നോക്കുമ്പോ ഈ സ്ത്രീകളൊക്കെ ശരിക്കും ഇങ്ങനെ അഹ് അയിന്റൊക്കെ പ്രശ്നം വല്ല്യോ പ്രശ്നം തന്നേണ്
ഉം ഉം പിന്നെപ്പോ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പഴേ പല മേഖലകള്ല്പ്പോ സ് ത്രീകള് അതായത് ആണ്ങ്ങളെ അതേപോലെ ആവണന്ന് പറഞ്ഞാണ്ടാണ് സ്ത്രീകള് പലരും മുന്നോട്ട് വെര്നെ ഫെമിനിസൊക്കെ പ്രധാനായിട്ട് അതാണ് ഞങ്ങക്ക് ആണ്ങ്ങളാരി ഒക്കെ കയ്യുംന്ന് പക്ഷേ യഥാർത്ഥത്തി ഓലെ കയ്യീല്ല കാരണം സ്ത്രീകള് ബോഡിസ് ശ ആഹ് ശരീരത്തിന്റെ രൂപീകരണു ആണുങ്ങള് ടെ ശരീര രൂപീകരണോം പറ്ഞ്ഞാ വ്യത്യസ്തായിട്ടാണ് അവോണ്ട് ഒരിക്കലും ആഹ് ഒരാണ്ന് കയ്യ്ണ അതെപോലെ പെണ്ണിന് ചെലപ്പം കയ്യണെന്നില്ല ഇപ്പൊരാണ് ഒറ്റടിക്കൊര് പ ത്ത് തെങ്ങ്മ്മ കേറാണെങ്കി പെണ്ണൊരിക്കലും ഒരു പത്ത് തെങ്ങ്മ്മേ ഒറ്റടിക്ക് കേറാൻ കഴിയൂലാ പല ബുദ്ധിമുട്ടും ഓല് നേരിട്ണ്ട് ഓലെ ശരീരം അങ്ങനെയാണ് അ ക്ഷേ ഈ കൊറേ ഏഹ് ഒരു ഫെമിനിസ് റ്റ്‌ വാദികളൊക്കെ പറയുന്നത് ഏയ് ഞങ്ങക്കും കയ്യും ഞങ്ങളും ആണുങ്ങളെ അതേപോലേണ് ഞമ്മക്കൂ ആണുങ്ങളെ അതേപോലെ അവോണ്ടാണ് പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് പൈസ കൊട്ത്തത് അതായത് ശമ്പളായിട്ട് കൂലിയായിട്ട് കൊടുത്തത് ആണിന് ആണിന് ഒരു എണ്ണൂറ്ണ്ടെങ്കി പെണ്ണിന് ഒരു അഞ്ഞൂറ് ന്ന്ള്ളെ രൂപത്തിലേനി
ആഹ്
അതൊക്കെ അയിന്റെരു ഭാഗായിട്ടാണ്
ആഹ് അതൊക്കെ അങ്ങത്തന്നേണ് ഇപ്പൊ ക്ഷേ ഈ കഴിവില്ലോല്ണ്ട്ട്ടോ സ്ത്രീകളിത്തന്നെ ആണെ ചെലെ രാജ്യങ്ങളില് നോക്ക ആഹ് ചെലെ രാജ്യങ്ങള്ലൊക്കെ നോക്കാണെങ്കെ പുരുഷന്മാരേങ്ങാട്ടിലും അഹ് ഇങ്ങനെ ജോലിയിലൊ ക്കെ സാന്നിധ്യം അത്പോലെ മറ്റു മേഖലയിലൊക്കെ മികച്ചതായി നിക്ക്ന്നെ പെണ്ണ്ങ്ങന്നേന്നി ഏഹ് സ് സ്ത്രീകളെ പിന്നെ ഓല് പർഞ്ഞാ ഈ ഒരു കാര്യത്തിന് തീരുമാനിച്ച ഓലക്ക് ഇങ്ങനെ ഒറച്ച മനസ്സേക്കാരം ഈ നമ്മളെ ആണുങ്ങളെ മാരി വേറെ ആ മനസ്സ്യന് ഡീവിയേഷനോ മറ്റു ഇതൊന്നും ഇണ്ടാവുല്ല വിഘടന ഒന്നും വരൂല്ല അ നേരെരു കാര്യം തീരുമാനിച്ച് പിന്നെ അത് ഏ കരസ്ഥമാക്കുന്നവരെ ല് കിട്ടണവരെങ്ങനെ പോരാടി കൊണ്ടക്കണരു മനസ്സാണ് ഓലെ പ്രകൃതത്തിലള് അപ്പൊ അയിനനുസരിച്ചില്ലേ ഒരു പ്രകാ മികവൊക്കെ നമുക്കിപ്പോ പല തിലും കാണാലോ ഞ നമുക്കിപ്പ നമ്മടെ രാജ്യത്തിന്റെ ന്റെ പ്രസിഡന്റ് വരെ ഏ ന്നെ സ്ത്രീയാണല്ലോ അപ്പ അങ്ങനെ അത് ചെറിയെ ആ ചെറിയ ലെവല നിന്നിങ്ങനെ ചെറിയ നേരിന്നിങ്ങനെ നിലയിന്ന് ഇങ്ങനെ ഉയർന്ന് മികച്ചതായി വിദ്യാഭ്യാസം കൊണ്ടും പിന്നെ ഓലെ കഴിവോണ്ടും മറ്റു പ്രേയത്ന കൊണ്ടൊക്കെ ഉയർന്ന് വർന്ന കുറെ സ്ത്രീകള് നമുക്ക് ഇങ്ങനെ പത്രത്തിലും ഇങ്ങനെ ഡെലി ഇങ്ങനെ കാണാ ദിവസം ഇങ്ങനെ കാണാലോ നമ്മങ്ങതന്ന സാമ്യമാ കൂടെ ര്ണ്ടേ ആഹ്
അതായത്
അതുപോലെ നമ്മക്ക് നമ്മളിപ്പോ മ്മടെ നാട്ടന്ന് ഇപ്പൊ
അത് ഇപ്പൊ ഒരുപാട് മേഖല ഇപ്പോ വി ശാസ്ത്ര വിദ്യാഭ്യാസായി ആരോഗ്യയിട്ടും കായിക രാഷ്ട്രീയ വ്യവസായം എല്ലാ മേഖലയിലുണ്ട് ഇപ്പോ കൽപ്പന ചൗള റേ മേഖലകള് നോക്കുക്കാണെങ്കില് അതൊരു സ്ത്രീയാണ് പ്പ ങ്ങള് ർഞ്ഞമാരിന്നെ ഇന്ത്യന്റെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇത് രു സ്ത്രീയാണ് അങ്ങനെ പല സ്ഥല ണ്ട്പ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയാ കൊറേ അല്പ്പം ഡോക്ടേഴ് ആയിട്ട് സ്ത്രീകളായിട്ട്ള്ള ആളുകളേക്ക നമ്മള് കൂടുതൽ കാണ അ ഈ തായിട്ടും നഴ്സ്പ്പോ നഴ്സുകളൊക്കെണ്ടെങ്കില് ആണുങ്ങളൊ ആണുങ്ങൾക്കും പഠിക്കാൻ പറ്റണ ഒരു പരിപാടിയാണ് പക്ഷെ ഒരു ഒലാ മ മേഖലയിലേക്ക് തിരില്ല കുറെ ആളുകള് അതൊക്കെ കൂടുതലും സ്ത്രീകളൊക്കാര കൂടുതലും ഇണ്ടാവ
ആഹ് അത് അങ്ങനേന് അപ്പ ഓലെ ഓല് ഇപ്പൊ ഒരു കാര്യം ശക്തി നേട ഇപ്പോ ഓല ശാരീരിക പ്രകൃതങ്ങൾ ങ്ങള് പർഞ്ഞ പോലെ കൊർച്ചൊരു ബോയ്സിന്റെ നമ്മളെ ആണുങ്ങൾ അത്രരു ഇതില്ലെങ്കിലും ശക്തി ഇല്ലെങ്കിലും പക്ഷെ ആണുങ്ങളെ ഒരു നിലയില് ഒലെത്തണ്ടെങ്കി ഓലെ അത്ര പ്രെയത്നം നമ്മളത്ര മനസ്സിലാക്കണ്ടത് ഇപ്പ മ്മക്കാ ഇബടെപ്പൊ ഒരു ഇന്റെ നാട്ടില് ഈ കുട്ടികൾക്ക് നീന്തൽ പഠിക്കല് പഠിപ്പിക്കണിലെ ഏ ഏ രണ്ട് സ്ത്രീകളാണ് പഠിപ്പിക്കണത് കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കണത് അതപോലെ കരാട്ട പഠിപ്പിക്കണത് ക്കെ നമ്മള നാട്ടിലിപ്പോ സ്ത്രീകളയ്ക്കണ അപ്പൊ ആ ലെവൽക്ക് ആ ഒരു നിലയിലേക്ക് ഇപ്പം സ്ത്രീകളെത്തണെങ്കി എത്ര പ്രയത്നിച്ക്കും എത്ര കഠിനാധ്വാനം ചെയ്തു. ക്കെ നമ്മ മനസിലാക്കണം അപ്പോ ഓല്ക്ക ബഹുമാനം അയിൽകൊടുക്കും വേണം അത്തരവിഷയത്തിലൊക്ക്യേ നല്ലൊരു ണിച് കൊടുക്കുമാണം.
അതായത് സ്ത്രീകളെ നമ്മള് ഒരിക്കലും താഴ്ത്തി നിർത്തര്ത് കാരണം. അങ്ങനെ താഴ്ത്തി നിത്തുമ്പോഴാണ് സ്ത്രീകള് പലപ്പോഴും പല വിവേചനങ്ങള് അതിക്രമങ്ങൾ അസമത് തം പീഡനംന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഒരോന്ന് നേരിടാ. അപ്പൊ അതിൽ നിന്നൊക്കെ എന്താണ് നമ്മക്ക് ഈ ഒരു സ്ത്രീ ശാ ദ്ധീകരണം വളരെ ആവശ്യാണ്. ഇപ്പൊ നമ്മക്ക് തുല്യ അവകാശങ്ങള് നൽകണേൽ ഇപ്പൊ എജു വിദ്യ വിദ്യാഭ്യാസത്തില്. തൊഴിലിലൊക്കെ ന്താ അവർക്ക് തീരുമാനം എടുക്കാള്ള അവകാശം അപ്പൊ പലപ്പോഴും ഞമ്മളെ മുൻഗാമികൾടെ രീതീന്ന് പറഞ്ഞാല് ഓലൊരു തീരുമാനെടുക്കാണെങ്കില് അതിന് തള്ളിക്കളയുന്ന രീതി ഞമ്മക്ക് കാണാൻ കഴിയും കാര്ണം ഔ ഒരു പെണ്ണാണല്ലോ എന്ന് പെണ്ണാണ് പെണ്ണാണ് എന്നുള്ളരു രീതീല് പക്ഷെ അത് പലപ്പോഴും ആഹ് ഇന്ന് ഇന്നിപ്പോ അതൊക്കെ ഓല പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ള്ളത് പലപ്പോയും കാര്ണം കാലം മാറിയത്കൊണ്ട് പോലെ വെലക്കും വാക്കുകൾക്കും വെല കൽപ്പിക്കുന്ന രീതിയാണ് ഇന്നുള്ളത് അതൊണ്ട് ശക്തീകരണം വളരെ അത്യാവശ്യമാണ് ഇന്ന് ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.
ആഹ്. അത് ശാക്തീകര്ണം ഇപ്പ നടന്നോണ്ട്‌ക്ണ്ട് പ്പന്നാലും ഇപ്പ ഞമ്മളെ ചെറിയേ ഈ ഇപ്പോളും വിവേചനം നിലനിക്ക്ണ്ട് ഞമ്മള ഈ ക്യാമ്പസില് അതുപോലെ മറ്റു സർവകലാശാലയിലൊക്കെ ഇപ്പോളും ചെലേ ഇങ്ങനെയ് അത് ലിംഗം ഭേദം വെച്ചിട്ടല്ല നടക്കണ്ടത് കാര്യായിട്ട് അത് പ്പോലെ ജാതി ആഹ് നെലയിലൊക്കെ ഇപ്പ ഞമ്മക്കറിയാം ഏത് ചെറിയേ ഇതിന്ന് വരെ നിലയിൽന്ന് വരെ അതായത് ആദിവാസി വിഭാഗത് അവരെ സർവ്വകാലഷേല് പഠിക്കുന്ന കൊറെ കുട്ടികളുണ്ട് ഏഹ്. അത് പിന്നെ ഈ അവ്ടെന്നൊക്കെ വരുന്ന കുട്ടികളാകുമ്പോ അധികനും സ്ത്രീകളെന്നേണ് കാര്ണം ആണുങ്ങളൊന്നും പിന്നെ ആ അങ്ങനെ പഠിത്തത്തിന്റെ വിഷയത്തില് ഉണ്ടാവൂലല്ലോ. ആഹ് ആ ആദിവാസി വിഭാഗത്ത് നിന്നും. അപ്പൊ ഈ സ്ത്രീകള് ഓലിപ്പോ ഇതേമാതിരി സർവകാശാലയിലും അതുപോലെ ഓ ഇങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലത്തിലൊക്കെ വിവേചനം നേരിടണ്ടെന്നാണ് പുതിയ പഠനങ്ങൊക്കെ തെളയികണത്. അത്തരത്തില് കൊറെ പ്രശ്ന നിലനിൽക്കുമ്പോഴാണ് ഈ ശാസ്ത്രീകരണത്തിന് തടസ്സം വരുന്നത്. മറ്റേത് എപ്പളും ഉം ഉന്നതി ഉള്ള സ് സ്ത്രീകള് എപ്പളും ഒല്ക്കിങ്ങനെ പ്രിവിലേജ് ലഭിചോണ്ടന്നെക്കും.
ഉം പ്പേ ഈ ശാക്തീകരണത്തിന്റെ ന്നെ സ്ത്രീ ശാക്തീകര്ണ ത്തിന്റെ ഒരു വല്യോരു അടിത്തറായിട്ട് നമുക്ക് മനസ്സിലാക്ണെ വിദ്യാഭ്യാസാണ്. പ്പ ങ്ങള് പർഞ്ഞ കൊറേ സർവകശാല കാര്യങ്ങളൊക്കെ കാര്ണം അങ്ങനെള്ള അറിവ് സ്ത്രീകൾക്ക് ഇണ്ടെങ്കിലാണ് അത് സ്ത്രീകൾല് ഒരുപാട് ആത്മവിശ്വാസൊക്കെ വളർ ത്തി കാര്ണം വിദ്യാഭ്യാസള്ള സ്ത്രീകളെന്താണ് നമ്മളരു ഫാമിലിയില് ഇണ്ടെങ്കില് നമ്മടെ കുടുംബത്തില് അത്തരത്തിലുള്ള നല്ല അറിവുള്ള ഒരു സ്ത്രീയാണ് ഞമ്മളെ മാതാവ് അല്ലെങ്കില് നമ്മടെ സഹോദരിമാരൊക്കെ ഇണ്ടെങ്കില് ഓരുടെ കുടുംബത്തിലെന്തയ്യും ആരോഗ്യത്തില് അവരുടെ കുട്ടികൾടെ വി വിദ്യാഭിാസത്തിലൊക്കെ ഒരു അതുപോലെ സമൂഹത്തിന്റെ പുരോഗതിയിലൊക്കെ വലിയ പങ്ക് വഹിക്ക്ണ്ട് കാര്ണം ഒരു വിദ്യാഭ്യാസള്ള ഒരു ഉമ്മ അല്ലെങ്കില് രക്ഷി മാതാവൊക്കെ ആണെങ്കി അവര്ടെ കുട്ടികള് എന്ത്യ്യും നല്ല രീതി പഠിപ്പിക്കണം അതുപോലെ തന്നെ ഇന്നെ പോലെ നല്ല ജോലി നേടി നേടുന്നയില് എന്റെ മക്കള് ഇണ്ടാവണം. അയ് കാര്ണം ഒൽക്കുന്ന നല്ലേ ലോക വിവരം കാര്യങ്ങളൊക്കെണ്ടാവും. പല അന്ധവിശ്വാസങ്ങള് അനുകരിക്കാതെ നല്ല രീതിയില് വിശ്വസിച്ച് പോകുന്ന ആളുകളേയ്ക്കാരം അപ്പോ ശാക്തീകരണം വളരെ അത്യാവഷ്യാണ്.
ആത്യാച്ച്യണ നമ്മളെ വടെ കൊറെ സംഘടന ഒക്കെണ്ടല്ലോ പൊ അയ്ന് വേണ്ടീട്ട് അപ്പ അയിനൊക്കൊന്ന് ഞമ്മ ഏത് പിൻ എഹ് പിൻബലം നൽകിട്ട് നമ്മക്കന്തായാലും അയിന് വിജയിപ്പിക്കണം ആയിക്കോട്ടെന്നാ ഞാനേ തെരക്ക് ചെറിയ തെരക്കുണ്ട് അത്കഴിഞ്ഞിട്ട് വിളിക്കാം
ആഹ് ഓക്കേ ഓക്കേ ഓക്കെശെരി